എന്താ വിശേഷം സുഖാണോ?
ഓഹ് അല്ല സുഖ അല്ലാഹ് ഏഹ് പിന്നെ എന്തക്കണ്ട് അന്റ വിശേഷം?
എന്റെ വിശേഷം നല്ല വിശേഷം എന്തട്ക്കാപ്പൊ പണിയെന്താ?
ഒന്നുല്ലെടി കടല കുക്കറില്ട്ട്ണ് അത് കറിയാവണം അപ്പൊ അത് കറിയാവാം വേണ്ടിയിട്ട് ഞാൻ ഇവിടെങ്ങനെ മുൻ വശത്ത് വന്ന് കുത്തർക്ക
ഇന്ന് കടലക്കറിയാണോ നൈറ്റ്?
ഉം കടലക്കറിം പിന്നെന്താ തോരന് ഏഹ് എന്താ പറയാ മുരിങ്ങന്റെ എലയും തോരം വെച്ചു കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്
കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ഫു ഏഹ് ചോറ് കഴിക്കാൻ കഴിയോ?
അതൊക്കെ പ ഉം ചോറിന് അത് തോരം പോലെ ആക്കിയാല് മക്കക്കെക്കെ ഇഷ്ട്ടല്ലെ
ആഹ് ആഹ്
എന്ത പണി?
ഞാനും ഇതേപോലെ ഏഹ് ഫുഡ് ചോറും കറിയൊക്കായി ഇപ്പൊ നനക്കാൻ വേണ്ടിയിട്ട് കൊറച്ച് പച്ചക്കറിയിണ്ട് ടെറസില്
ഉം
വീടിന്റെ മോളില് അപ്പൊ അത് നനക്കാൻ വേണ്ടീട്ട് കയറിതാണ് ആ കൂട്ടത്തില് ക്കും കൂടെ ചെയ്യാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ മഴയൊക്കെ ഇള്ളതുകൊണ്ട് അധികം നന ക്കെണ്ടിയൊന്നും വന്നി ഇല്ലായിരുന്നു ഇപ്പൊ ഇന്നലിം ഇന്നൊന്നും മഴയില്ലല്ലോ?
ആഹ് അല്ല തക്കാളിയൊക്കെ പഴിത്തോ?
തക്കാളീ തക്കാളിയിണ്ട് അതൊക്കെ ഏകദേശം പയ്ക്കുന്ന മാതിരിയാണ് ഇന്ന് രണ്ടെണ്ണം ഞാൻ പറിച്ച് അധികം കളറായിട്ടില്ല പക്ഷെ കാക്ക എന്തോ കൊത്തിക്കൊണ്ട് പോവ്ണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് രണ്ടെണ്ണം പറിച്ച് ഇനിയിപ്പം രണ്ടെണ്ണം പഴിക്കാനായി കളറിങ്ങനെ ചെയ്ഞ്ചായി നിക്ക്ണ്ട് അതിഞ്ഞ് ഏഹേ നോക്കിയിട്ട് പറിക്കാന്നാണ് വിചാരിച്ചത് ഇനി കൊത്തി കൊണ്ടോവോ പക്ഷികളെന്തേലും കൊണ്ടോവോന്നൊക്കെ നോക്കണം ഫസ്റ്റ് എന്നിട്ട് ചെയ്യാന്നാണ് വിചാരിക്ക്ണ പറിക്കാന്ന് നിനക്ക് പച്ചക്കറിയൊക്കെ ഇണ്ടോ?
ഏഹേ?
പച്ചക്കറി പച്ചപ്പയറ് എന്താ പറയാ ഒക്കെ ചീഞ്ഞോയി അത് വളം ഉം വെണ്ട ഇണ്ട് വെണ്ട എടക്ക് ഓരോന്ന് പറിക്കും ഏഹേ ഇന്ന് ഞാൻ രാവിലെ രണ്ടെണ്ണം പറിച്ചു അതുപോണം വഴുതന വഴ്തന ഒക്കെ ഏഹ് കൊറേ മരങ്ങള് ഇണ്ടായിരുന്നു കൊറേ തൈകള് അയില് രണ്ട് തൈയോളം നശിച്ചുപോയി തൈ കായ ഇണ്ടായിരുന്നു നല്ലോണം കാ പിടിച്ചിരുന്നു പക്ഷെ അത് നോക്കുമ്പോ ഒരു പഴുത്തമാതിരി ആ കായെല്ലാം നശിച്ചു പോയ മാതിരി ബാക്കി ഇല്ലേലൊക്കെ അധികം ഇങ്ങട് വലുതായി വന്നിയില്ല പക്ഷെ ഞാൻ വലുതാവനൊന്നും നിന്നില്ല ഞാൻ പറിച്ചു ഒക്കെ ഇങ്ങനെ മറ്റേത് പഴുത്തത് കണ്ടപ്പോ ഒരു ടെൻഷൻ എല്ലാം അതേപോണെ നശിച്ചു പോയല്ലോന്ന് ഓർത്തിട്ട്
ആഹ് ആഹ് അല്ല വെണ്ട അതിനാത്രം കറി വെക്കാനൊക്കെ ഇണ്ടാവും?
അഹ് അങ്ങനെ അഞ്ചാറ് എണ്ണക്കൊ കിട്ടിയാല് നമ്മക്ക് എന്തിന്റെങ്കിലും കൂടെയൊക്കെ ഇട്ട് വെക്കാലോ?
സാമ്പാറിലൊക്കെ ഇടാന്ല്ലേ?
സാമ്പാറ് ഇടണം എന്നില്ല തക്കാളി ഒക്കെ വച്ചിട്ട് നമുക്ക് തേങ്ങരച്ച കറി വെക്കാലോ
ആഹ് അത് ഞാൻ വെക്കല്ണ്ട് പുളി ഇട്ടിട്ട്
പുളി ഇടണ്ടാ പുളി ഇടാതെ തേങ്ങ അരച്ച് നമ്മള് കറി വെക്കൂല്ലേ തക്കാളി തക്കാളിയും വെ വെണ്ട ആദ്യം ജസ്റ്റ് ആദ്യം ആ അരിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ വയറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക, പച്ചമുളക് ഇടുക കുറച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി എന്താ പറയാ മുളക് പൊടി അത് വേണെങ്കിൽ ഇട്ടാ മതി മുളക് ഇട്ണ്ടല്ലോ നമ്മള് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാ കുറച്ച് കഴിഞ്ഞിട്ട് വെ വെന്ത് കഴിയുമ്പോൾ തേങ്ങ അതിനകത്ത് ഇച്ചിരി ഈ ചെറിയ ജീരകല്ലേ
ആഹ്
കുറച്ച് ചെറിയുള്ളികൂടെ നന്നായിട്ട് അരച്ച്ട്ട്
ആഹ്
കറിവെക്കാ
അപ്പൊ തേങ്ങ വറവ്
വർക്കൊന്നും വേണ്ടാ
ആഹ്
അല്ലാതെ തന്നെ തേങ്ങ സാധാരണ നമ്മള് കറി വെക്കൂലേ തേങ്ങ സാധാരണ അരക്കൂലേ അയ്നാത് നമ്മള് ഈ വേ എന്താ പറയാ ചെറിയ്യ ചെറിയുള്ളീം, ചെറിയ ജീരകം ഇടുന്നെ ഉള്ളൂ
അപ്പൊ ഈ പുളി ഇല്ലാതെ രസ ഉണ്ടാവോ
നല്ല രസാണ് ചെറിയ ജീരക ഇട്മ്പോ തന്നെ വേറൊരു ടേസ്റ്റ് ആണ് അഹ് നല്ല നല്ല ആഹ് ഉം പിന്നെ നല്ല രസാണേ പുളി ഇടൂല പുളി അമ്മള അല്ലാതെ ഇല്ല ഇല്ല ഇല്ല ഇല്ല പുളി നമ്മളല്ലാതെ ഞാന് പുളി അല്ലാതെ വെച്ച്ട്ട് ഞാൻ തേങ്ങ അരക്കാതെ പുളി ഇട്ടിട്ട് ആഹ് പുളി ഒഴിച്ചിട്ട് കറി വെക്കണ്ടേ അത് അതും നല്ല ഇതാണ് പക്ഷെ ഇത് ഇന്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം ഞാൻ കറി വക്കാനൊനും ഇല്ലാതെ ഇങ്ങനെ ശശി നിക്കെനി അപ്പ ഞാൻ വെറുതെ ഇങ്ങന വിളിച്ചപ്പോ ചോദിച്ചപ്പോ അവള് എന്റെ പറ്ഞ്ഞു വെണ്ട് വണ്ടണ്ടോന്ന് ചോയ്ച്ചു വെണ്ടണ്ടെങ്കിൽ വെറും തക്കാളി തന്നെ മതിന്ന് പറ്ഞ്ഞു വെണ്ടല്ലാതെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ
ആഹ്
തക്കാളി കറി വെക്കാന് അപ്പൊ ഞാനൊക്കെ എനിക്ക് സത്യത്തിന് ഞാന് ഇങ്ങൻത്തെതൊന്നും വെക്കല്ലാരുന്നു ഉടായ്പ്പ് കറികളൊന്നും നമ്മള് ഒരു മീൻ മീൻ വെക്കാ മറ്റത്ണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആ ഒരു ബെയ്സ് പോവും അങ്ങനെ ഒരു രീതിൽ പോകുന്നവര് ഇപ്പൊ ഇവള് പറഞ്ഞപ്പോ സ്വന്ത അ അങ്ങനെയാണ് ഓരോന്നും വെക്കാൻ തുടങ്ങിയത് വെച്ചു നോക്കാന് ഇപ്പൊ ഈ ചേമ്പില്ലേ ചീര ചേമ്പ്
ആഹ് ചെറ്ത്
അത് ആഹ് ആ ചെയ് തോരൻ വെക്ക്ണ ചേമ്പ് ലേ ചീര ചേമ്പ് ന്ന് പറഞ്ഞിട്ട്
ചീര ചേമ്പ് പറയ്ണ നമ്മളെ ആ ചെറിയ ചേമ്പിനല്ലേ
ചേമ്പ്ന് അല്ല അയ്ന്റെ തണ്ട് തോരം വെക്ക്ന്നേ അയ്ന് കാ ഇണ്ടാവൂല കാ ഇണ്ടാവൂല ആഹ് തണ്ട് നമ്മൾ തോരം വെക്കും കാ ഇണ്ടാവൂല്ല അങ്ങൻത്തെ ഒരു സംഭവം ഇല്ലേ ചീര ചേമ്പ് പറഞ്ഞിട്ട് അതിന് ഒരു ആഹ് നമ്മള് അയ്ന്റെ എല നമ്മളി ഈ സാധാരണ തോരം വെക്കൂല്ലേ ചീരത്തോരനൊക്കെ വെക്കുന്നമാതിരി
ആഹ് എല വെക്കും
എല മാത്രല്ല എലയും തണ്ടും കൂടെ വെക്കും
തണ്ടും വെക്ക്ണ ഇന്ക്ക് അറിയാം ഇവ്ടെ ഇമ്മച്ചിക്കെ വെക്കല്ണ്ട് അലോ അലോ അലോ ഹലോ ഹലോ ഹലോ